ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ടാ വിശേഷം ആഹ്
നിങ്ങക്കോ നല്ലതന്നെയാ
ആഹ് നല്ലന്നെ കൊഴപ്പൊന്നുല്ല
ഉം എന്താ പണി തിരക്കിലാ
അല്ല ചെറുതായിട്ട് ഞാന് ചോറ് വെക്കുവാ
ഓ ഓ ഓ
വൈകുന്നേരത്തേക്കുള്ള ചോറ്
രാവ് ഉച്ചക്ക് വെക്കാറില്ല
ആ രാവിലെ നേരത്തെ വെക്കും വൈകുന്നേരം അതേപോലെ വെക്കണം
ഓ ചൂടോടെ കഴിക്കാനായിരിക്കും ക്ക്ലേ
ആഹ്
സ്പെഷ്യൽ ആയിട്ടൊന്നും ആക്കിയില്ലേ
സ്പെഷ്യൽ സൺഡേ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ
ഉം എന്നാ മന്തി മജ്ബൂസ് അങ്ങനത്തെ എല്ലാം അറിയോ
ആ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
എങ്ങനെ
മജ്ബൂസാ
ആ ഇല്ല അത് ഞാൻ നോക്കിട്ടില്ല
ഫ്രൈഡ് റൈസാണ് കറിയാം
കേയതെ വെക്കും ഫ്രൈഡ് റൈസ് ൻ ബിരിയാണിയും മന്തി അതൊക്കെ വെക്കും അതൊക്കെ ഇവിടെ കുട്ടികൾക്കും ഇഷ്ടാ ആ ആ
മന്തി ഞാ ഇതുവരെ വെച്ചില്ല
ആഹ് മന്തി സിമ്പിൾ അല്ലേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാ
ഏ അയെങ്ങനാ ആക്കല്
ഞാന് യൂട്യൂബ് നോക്കി പഠിച്ചതാ
ആ എന്നെ അറിയോ പറഞ്ഞ് തരുവോ
അയ്യോ അത് പറഞ്ഞ് തരാൻ എങ്ങനാന്ന് എനിക്ക് കൃത്യായിട്ട് അവനെ അറിയില്ല ഞാൻ ഇല്ലെ വീഡിയോ നോക്കി ഇങ്ങനെ വെച്ച്താക്കിലേ ഉള്ളൂ
എനക്ക് ഏ ചോറ് വെക്കാ ആ ചോറ് വേപ്പിച്ച വെച്ചിട്ട് പിന്നെ ചിക്കന് എന്തോ മസാലൊക്കെ ആഡ ആാക്കണ്ടേ
ആഹ ചിക്കന്ല് മാഗി ക്യൂബും പിന്നെ മന്തിന്റെ മസാലയിട്ട് മേടിക്കാൻ കിട്ടുവല്ലോ
ആഹ് ആഹ ആഹ
അതും അതും പിന്നെ ഓയിലും ഉപ്പുംൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നല്ല പാകം നോക്കിയാൽ മതി കാരണം ആ ക്യൂബില് ിന്റെ ക്യൂബ് തന്നെ അത്യാവശ്യം ഉപ്പ് വരും
ആഹ ആഹ ആഹ് ആഹ
അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ഉ ഉപ്പൊക്കെ പാകം നോക്കി ിട്ട അങ്ങനെ ഞങ്ങള് ഇവിടെ ഫ്രൈ ചെയ്തിട്ടാ വെക്ക
ആഏ
ആ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ കുട്ടികൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കണ ഇഷ്ടം അപ്പൊ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ചോറ അന്റെ മുകളിൽ ഇട്ടിട്ട് നമ്മള് പുക വെക്കാവും
ആ ആഹ ആഹ് ടേസ്റ്റോട കിട്ടലണ്ട
ആഹ് ഇവിടെ ഇവർക്കും ആ ടേസ്റ്റാ കൂടുതൽ ഇഷ്ടം പിന്നെ അല്ലാതെ വെക്കും നമ്മള് ഹോട്ടലില് വെക്കണ പോലെ പിന്നെ വെക്കും ചിക്കന വേവിക്കാതെ അതിന്റെ മുകളില് ചോറ ഇട്ടിട്ട് വെച്ച് വേവിക്കും
ആഹ വെച്ച ശീല അല്ലല്ലേ പഠിക്കയും ചെയ്യും
ആഹ അക്ഷെ ആന ഞമ്മള എത്ര രൽ വച്ച ഒും കാര്യല്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് പിന്നെോ ഹോട്ടലിന് വാങ്ങണൻ എും രസം കിട്ടുമില്ലല്ലോ
ആഹ വീട്ടില് ആരൊക്കെയ ഉള്ളേ
വീട്ടില് എനിക്ക് രണ്ട് മസള ഉള്ള
ഉഹ
രണ്ട് മക്കള്ണ്ട് ഒരാള് ഇപ്പോ മദ്രസേല് പോയി ചെറിയ ആളാണ് ഒച്ച ഇണ്ടാക്കിങ്ങൊണ്ട് പിറകെ നടക്ക്ണ്
ആ ഏടെ ആ
പിന്നെ ഹസ്ബൻ ൻഡിൻ്റെ ഉമ്മണ്ട്
ഓ ഇങ്ങള് ഭർത്താവിന്റെ വീട്ടിലായിരിക്കും ലേ
ആ ഞാൻ സ് ബൻ്റിന്റെ വീട്ടിലാ
ഉം
ഇപ്പൊ സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പ പിന്നെ കുട്ട്യോള് സ്കൂളും മദ്രസൊക്കെ ഇവിടേണ് അപ്പൊ അങ്ങട്ട് വീട്ട്ക്ക് അങ്ങനെ എപ്പഴും പോവൂല
അപ്പൊ അ് ചോറ് മാത്രം മതിയാ കറിയെല്ലാണ്ടാ
കറിയൊക്കെ രാവിലെ വെച്ചത്ണ്ട്
ആഹ് ഉം വറവും ആ എല്ലാം ഇണ്ടോ
ഓ വറകൊക്കെഷ്ടം പോലണ്ട് ഇപ്പൊ ഗ്യാസ് നും കൂടെ വെലയൊക്കെ അല്ലേ അപ്പൊ പിന്നെ വെറകില്ലെങ്കി ഒന്നും നടക്കൂല
അള്ളാ ഗ്യാസ് നമുക്ക് ഗ്യാസില്ലായ്റ്റ് അ് ഒരു രണ്ടാഴ്ച ഗ്യാസില്ലാണ്ട അടുപ്പി തന്നെ ചായ വരെ
ഓ ഞങ്ങളും അങ്ങനെ ഞാൻ ഇന്റെ മോനെ ഒരാറു മാസൊക്കെ പ്രായത്തില് നമ്മള് പൊടിയൊക്കെ കൊ വെരകി കൊടുക്ക്ണ ടൈമ് ഇതേ പോലെ ഒരാഴ്ചയോളം ഞങ്ങള് ഇതുപോലെ പോയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് കിട് കിട്ടാനില്ലാതെ
ചായക്കല്ലാന്ന് എടങ്ങാറ്
ചായെക്കെ പൊർപ്പിച്ചു ഞങ്ങക്ക് മൂന്നും നാലും നേരം നമ്മള് ചെറിയ കുട്ടികളല്ലേ ഓൽക്ക് ഫുഡ് കൊടുക്കണല്ലോ അപ്പൊ ആ ടൈമിലൊക്കെ ഇതിങ്ങനെ അടുപ്പത്ത് കൊടുന്നിട്ട് ഇതാക്കീട്ട് വാണം ഓൽക്ക് ഫുഡ് കൊടുക്കണെ അതോ ഒരു പ്രായം രണ്ട് കുട്ടികളാ
അതെ ചെറുതെല്ലാം ആവുമ്പം വല്ലാത്തൊരു എടങ്ങേറല്ലേ
ഉം അങ്ങനെ കൊറേ അപ്പൊ പിന്നെ വെറകൊക്കെ എപ്പളും സ്റ്റോക്കാ അപ്പൊ ഗ്യാസും അതെ തീരുമ്പോഴേക്ക് വേം ബുക്ക് ചെയ്തിട്ടിട്ട് അങ്ങനെ കൊണ്ട്രും
പക്ഷെ ഇപ്പ അങ്ങനല്ലാല്ലോ നാപത്തഞ്ച് ദിവസം ക
ആ ഞങ്ങള് ഇവിടെ ഇവിടെ ഈ ഏരിയൽ എപ്പോഴും ഗ്യാസ് പോകും അപ്പൊ ഞങ്ങളതുവരെ വിളിച്ച് പറയും അവരെ ഇങ്ങനെ കൊണ്ട് വന്ന് തരണംന്ന് ആനെ ച്ച് പറഞ്ഞു കഴിഞ്ഞാ ചെലപ്പോ ഒരു മാസത്തിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ കൊണ്ടന്ന് തരും
നമ്മക്ക് അങ്ങനെ കിട്ടൂല നമ്മള് രണ്ടാഴ്ച ഇല്ലാണ്ടായിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട ബുക്ക് ചെയ്തെ അങ്ങനെ സമയായിട്ടുള്ളു നാപ്പത്തഞ്ചൂസം കയ്യണ്ടേ ഇത് ബുക്ക് ചെയ്തിട്ട് ഒരാഴ് ച്ച കയ്ന് കിട്ടാൻ ഇനി ജൂലായിലെ ബുക്ക് ചിയ്യാൻ പ ജൂ ജൂലായി പകുതിക്കങ്ങാനും
ആ
അവ അവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോ
ആഹ ഇവിടെ അങ്ങെ അടു കാര്യമായിട്ട് അടു അപ്പ തന്നെ കറി കൂട്ടാനൊക്കെ അടുപ്പ് തന്നെ വെക്കുക പിന്നെ എന്തെങ്കിലും അപ്പപ്പോ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഗ്യാസിൽ വെക്കുക
ആ അങ്ങനെയ നമ്മൾ വെക്കലല്ലോ ഇപ്പൊ ഉ
പിന്നെ ഈ കുട്ടികളെ കസുക്കളള് പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ ഓലക്ക് കൂട്ടാനും ഒക്കെ ആണെങ്കിൽ ഗ്യാസ് തന്നെ വേണം
ആഹ് രാവിലെന്നെ തിരക്കിട്ട ആാക്കുന്നല്ലേ
ആഹ് അപ്പൊ ആവൂില്ല അപ്പൊ അങ്ങനെയൊക്കെ കൂടെ കത്തിക്കുമ്പോ ഗ്യാസ് കണക്ക രണ്ട രണ്ടര മാസൊക്കെ കൊള്ളുവല്ലാരൊന്നും എങ്ങനെ നോ ഒരിക്കലും ഗ്യാസ് നിൽക്കൂല്ല
ഉ എത്ര നോക്കിട്ടും കാര്യ ഇല്ല തീരേണ്ട സമയത്ത് തീരനും ഉ
പിന്നെ ഇവിടെ പോൊക്കങ്ങന്ന നേര ആാക്കി കഴിഞ്ഞാലും ചിലവർക്ക് കഴിക്കണ ടൈമില് വീണ്ടുംും ചൂടാക്കണം അപ്പൊ ആസാ തക്കപ്പമ്മള ഗ്യാസ് കൊണ്ടും കത്തിക്കല്ലേ
ആഹ ആഹ് ആഹ്
അയിനൊക്ക അപ്പൊ ഗ്യാസ ചല തന്നെയാണ് വെച്ചുണ്ടാക്കിയാ മാത്രം പോരാ
അല്ലും ചിലവന്നെ ഇപ്പൊ
ഉം നിക്ക് എത്ര കുട്ടികളാ
എന്റെ കല്യാണംങ്ങന് നാല് കൊൊല്ലായി പിള്ളർായിട്ടില്ല
ആഹ പഠിക്കണാ
ഞാന് കല്യാണങ്ങിന് പിറ്റേ കൊല്ലം തന്നെ പഠിക്കാൻ വേണ്ടി കേറി അല്ല പിറ്റേ കൊല്ല അല്ല നാലല് കൊല്ലം ഗഞാപയിനി ശേഷമായി ഇപ്പന്ന് പണിക്കാ കറ
ആഹ എന്താ പഠിക്കണ
അക്കൗണ്ടിംഗ ആന്ന് അടുത്ത മാസത്തെ എക്സാം ആണ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ആതി കുറെേ പഠിക്കാനും എഴുതാനും എല്ലാം ഉണ്ട് ഉ വേറെച്ച ആടിച്ചാ
ആഹ ചായ ഞൻ ചായ ആക്കിയന്ന് ചായ കുടിച്ചിട്ടില്ല
ഞാനിപ്പ വന്ന് ആ ഞാനിപ്പ വന്ന് കേറീനേള്ളൂനി ണം ഇനി കുളിക്കണം നിസ്കരിക്കണം
ആഹ രാവിലെ നേരത്തെ പോവാു അപ്പൊ ക്ലാസ്സിന്
പത്തുമണിാവുമ്പോ എത്തണ്ടോ ഉ പത്തുമണിയാകുമ്പം പോയിക്കഴിഞ്ഞാൽ പത്ത മണിയാവുമ്പോ പോയി കഴിഞ്ഞാല് അഞ്ചര വരെണ്ടാവും പിന്നെ വ നിരധരാ
ആഹ ഇ നേരത്തെ വിട്ടിട്ടുണ്ടാവൂല്ലേ
ല്ല ത്ത ഉം ഇന്നൊരു നാലരയാവുമ്പോ എടുത്തി ഉ ആഹ
ആ ആ സമയത്തൊക്കെ വരുമ്പോഴേക്കക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല ഇപ്പൊ റോട്ടില്
ഇപ്പൊ എന്തോ കണ്ണൂര് വത്ത് എതിലോ ഏഹ പണി നടക്കുന്നുണ്ട് ആ്
ആ ഞവി ക തന്നെ സ്ഥിതി ഓരോ ഓരോ സൈഡ് റോഡ് പണി കഴിയുമ്പോക്ക ഓോ സൈഡ് തുടങ്ങും ഈ സ്കൂളിലൊക്കെ കുട്ടികൾ ബസ്സിന് പോയി കഴിഞ്ഞഞ് തിരിച്ചവിടെ എത്തുമ്പോക്കെ ബസ് ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തി പോകുന്ന കുട്ടികളക്കയങ്ങങ് ഇവിടെ എത്തുമ്പോക്ക്
അതെ ഇപ്പൊ മ മഴ നില തൊട്ടാന്ന് പിന്നെ തുടങ്ങിയ കുറച്ച കുറച്ച് മന്നെ നല്ല നമ്മക്ക്ങ്ങനെണ്ടന്ന് നല്ല ചടന
ആ ഇവിടെപ്പ ഇന്ന് വല്യ മഴ പെയ്തിട്ടില്ല
ആഹ
പക്ഷെ ഇല്ല നല്ല പ്രശത്ത മാത്രമാണ് ഈ പ്രാവശ്യമില്ല
ഇല്ല പ്രശ്നം കുറവാ അടുത്ത പ്രശ്നം നല്ല വറ്റലായിരിക്കും ഏർ വെള്ളം വറ്റലുണ്ടാ
ഇഈ്രാവശ്യ ഞങ്ങ ങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിുന്നില്ല ഇപാവശ്യം ഞങ്ങൾ കുടിവെള്ളം പോലും ഇല്ലാണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ടു
നമക്ക് നല്ലോണം പറ്റീനി പ്രശ്നം രണ്ടാഴ്ചയോളം
ഉം അവിടു പ്രാവശ്യം ഇനിയിപ്പോ ആയില്ലാറെ മ കരം
മറ്റേ പൈപ്പ് ഇല്ലേ
ആ ലൈൻ ലൈൻ പൈപ്പാണോ ആഹ
കിട്ടുന്ന വെള്ളം ഏ കുളിക്കാനും അതിനെല്ലാം യൂസ ആാക്കും കുടിക്കാൻ മാത്രം വലിക്കൂ
ആ ഞങ്ങൾക്ക് അതിനൊന്നും ഉണ്ടായിരുന്നു അങ്ങനെൊന്നും ഇല്ല എല്ലാത്തിനും ഒരു കിറിലെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു അത് വേണമെങ്കി തീരയും ചെയ്തു പിന്നെ അടുത്ത വീട്ടിലെ പറ്റന്ന് അങ്ങനെ വെള്ളം എടുക്കും
ആഹ ആഹ് ആഹ നല്ലരു ബുദ്ധിമുട്ട്ന്നെ
ആഹ മഴ മഴ പെയ്തു കാരണം മഴ പെയ്താലും പ്രശ്നമാണ് മഴ തീരെ പെയ്തില്ലെില പ്രശ്നം നാണച്ച
ഉം ഉം ഉ നിങ്ങള് വീട്ടിൽ ഹൗസ് വൈഫ് ആയിരിക്കുംല്ലെ
ആഹ ഞാൻ ഹൗസ് വൈഫ ആാണ്
ഉം
പഠിച്ചിരുന്നു ജോലിക്കൊന്നും പോയിട്ടില്ല കയറി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇറങ്ങി പിന്നെ പ്രഗ്നന്റ് ആായി ഞാൻ ഡി ആർ ടി ചെയ്തത്
ഡി ആർ ടി മെ
ഡ്ലോമ ഇൻ റേിയേഷൻടെ
കുറ ഏഡിയേഷൻ കഴിഞ്ഞിട്ട ഇരിക്കേന്ന്
േഡിയേഷൻ തൊട
ന്നേക്ക് പണിക്കു കൂടെേ
പണിക്ക് പോവാൻ എൻന്റെ കെട്ടിയൻ സമ്മതിക്കില്ല
ചല ഭർത്താക്കന് പററങ്ങന്നെയ
ആ പക്ഷെ ഇന്റെ ഒരു കാര്യത്തിന് കുറവൊന്നും വരുത്തൂല എ എത്ര പൈ വേണോ തരാൻ തയ്യാറാ അതുകൊണ്ട് എനിക്ക് ജോലി ക്ക് പോന
ഭർത്താവോ
സൗദില്ല
ഓഓ അൻ്റത് പിന്നെ പണിക്കൂട് നിന്ന അന്റെ ഗവൺമെന്റ് ഉദ്യോഗാ
ആ അപ്പോ അങ്ങനത്തോക്ക് പിന്നെ പണിക്ക് പോയിക്കോട്ടെ ഞങ്ങൾക്ക് ഇത് ഞാൻ ജോലി ഇനി വെക്കേഷന് ഒക്കെ ഞക്ക് പോകണ്ട ഒക്കെ വരുമ്പോക്കെ ബുദ്ധിമുട്ടല്ല അപ്പൊ ഒക്കെ ലീവ് പറണം അല്ലെങ്കിൽ ആ സമയത്ത് വെച്ച് ഇറങ്ങണം ഞങ്ങള് സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഞങൾ അങ്ങട് കേറും
ആ ആഹ് ആഹ് ആഹ്
പിന്നെ ഒരു രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ അട നിന്നിട്ടേ ഞങ്ങൾ വരുള്ളൂ അപ്പൊ അങ്ങനൊക്കെ ആകുമ്പം ബുദ്ധിമുട്ടാണ്
അതെ
അങ്ങേരിക്കും തന്നെ ഫുഡ് ഒക്കെ ശരിയാവ ആ ടൈമിലാ ഞാനവിടെ ചെല്ലുമ്പഴേ അതൊക്കെ ശരിയാവുള്ളൂ ഇതുവരെ അങ്ങനെ ഹോട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിച്ച് അങ്ങനെ നട
അ ആ
ആ അപ്പൊ പിന്നെ തൽക്കാലത്തിന് ജോലിക്കൊന്നും കേയറണ്ട കുട്ടികളൊക്കെ വലുതാവട്ടെ എന്ന് പറഞ്ഞു ന ഞാൻ നാട്ടിലെ സെ റ്റിലാവുമ്പോ ഇജു ജോലിക്ക് കേറിക്കോ പറഞ്ഞു
ആ ആഹ് ആ എന്നാ പണി ഭർത്താവിന്
മൂപ്പേർക്ക് ഷോപ്പാണ് മൊബൈൽ ഷോപ്പണ് രണ്ട് മൂന്ന് ഷോപ്പുണ്ട് അവിടെ
ഓ ഓ ഓ
അപ്പൊ അവിടെ ഒരു ഒരു സമയത്ത് ഒരു ഷോപ്പേക്കുമ്പോ പിന്നത്തെ സമയത്ത് വേറെ ഷോപ്പിലരിക്കും അങ്ങനെ ഇങ്ങനെ മാറികൊണ്ടിരി ഇപ്പൊ സ്റ്റാഫ് കൊറവുള്ളനനുസരിച്ച്
ആ ആ ആഹ് ആ പിന്നെ വേറൊന്നുംല്ലല്ലാ
ഇല്ല വേറെ കൊഴപ്പൊന്നുല്ല എന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം